ആഹ് എന്താണ് സുഖല്ലേ.
ആഹ് സുഖം.
ഉം പിന്നെ എന്താണ് ഇനിയിപ്പ രാ അഹ് ഇന്ന് നാളേക്കെ ഫ്രീ ആയതൊണ്ട്ല്ലേ മക്കള്
ആഹ് മക്കള് മദ്രസെ പോയിക്ക. സ്കൂളില പിന്നെ ഉം ഇപ്പൊ മഴയാണ് ഇങ്ങനെ
ആഹ് ആഹ് ഇവിടെ ഇല്ല്യ ഇന്ന് കൊറവിണ്ട് പക്ഷെ ഇന്നലെ ഫുള്ള് മഴേയിരുന്നു. ഇന്ന് ഇന്ന് മഴ ഇല്ല്യാന്ന് പറയാൻ കാരണം മഴ പെയ്യുന്നില്ല പക്ഷെ ആകാശക്കെ അങ്ങട്ട് ക്ലിയറല്ല.
അഹ് ആഹ്
ഉം ഉം പിന്നെന്താ ഫുഡൊക്കെ ആക്കിയാ.
ആഹ് ഫുഡക്കാക്കി.
ആണല്ലേ ഇവിടെ അങ്ങനെ ആയി വ രുന്നെയൊള്ളു ആഹ് അതെ അവ് അത്ര ഇവിടാ ഒൻ ഇന്ന് പത്തര വരെയിണ്ടിട്ടാ മദ്രസ്.
ആഹ് ഇവരിക്ക് ആറ്മണി മുതല്
ശനിം ഞായറും പത്തര വരെയെണ്ട്.
ആഹ് ഒമ്പത് മണി വരെ.
അപ്പൊ എന്താണത് സ്കൂളിൽ ഇല്ലെങ്കിലും ആറ് മണി ഓഹ് ആറ്മണി മുതലാ
ആഹ് എപ്പളും അങ്ങനെ തന്നെ സ്കൂൾ എണ്ടെങ്കിലും ഇല്ലെ
ആഹ് ഇവിടാ ഏഹ് ഏഴ് മണി മുതല് അയ് ശെരി ഇവിടെ ഏഴുമണി മുതല് എഹ് ഒൻപത് മണി വരെ സ്കൂളില്ലാത്ത ദിവസങ്ങളില് അതന്നെ ടൈം ഏഴ് മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. പത്തര വരേണ്ടാവും പത്തര പത്തേകാലൊക്കെ
ആഹ്
ഉം പിന്നെ ഇനി അഥവാ മഴ ദിവസ് ഇങ്ങനെ ഓവറായിട്ട് മഴയണ്ടാവുമ്പോ ലീവോ അങ്ങനെ ലീവാക്കും ഇവിടെ മാത്രം അങ്ങനെയൊക്കായിട്ട്
ആഹ് പക്ഷെ ലീവാക്കുന്ന ദിവസം മഴയുണ്ടാവൂല്ല അങ്ങനെയാ
സത്യം പിന്നെ അന്ന് വെയിലൊക്കണ്ടാവും
ആഹ് ശക്തിയുള മഴയത്തു ക്ലാസ്സൊണ്ടാകും
ആഹ് അതെ അതെ മടി എണീക്കാ ഭയങ്കര മടിയാ കാരണംതണുപ്പായില്ലേ ഇപ്പ ഇന്നലൊക്കെ ഫുള്ള് മഴ ആയത കൊണ്ട് അപ്പൊ പാവാണ് നമുക്ക് പാവം തോന്നും എന്നാ വെള്ളിയാഴ്ച നേരത്തെനീക്കും വെള്ളിയാഴ്ച നേരത്തെനീക്കും ആഹ്
അങ്ങനെക്കെ
ഇനിയിപ്പോ അവര് വന്നാ ഫോണൊന്നും കിട്ടൂലേട്ടാ അവര് വന്നാല് ഫോൺ ട്ടൂല അവര് ഗെയിം കളിക്കാനാ അവര് ആഹ് അതെ അവര് ആഹ് ഇത്രയും ദിവസം നിങ്ങൾ തന്നെയല്ലേ ഞങ്ങള് സ്കൂളിൽ പോയാലൊക്കെ ഇത് ഇരിക്കല് അനി ഞങ്ങളൊന്ന് കാണട്ടെന്നറിയു
ആഹ് ഇപ്പൊ രണ്ടു മൂന്നിസായിലെ ഫോണ് മ്മതന്നെ എന്നിട്ട് മക്കള് പർയാ ഉമ്മച്ചി ഒന്ന് നിർ
ആഹ് ആഹ് സാധാരണ നമ്മള് മക്കളോട് അങ്ങോട്ട് പറയലാണ്. മതി ഫോൺ ഉപയോഗിച്ചിരുന്ന് ഉ ഹ എത്ര പേരുണ്ട്.
മൂന്നാള്
ആഹ് വിടെയും മൂന്നു പേരന്നെയാണ് ഉം
ആഹ് പിന്നെ
എന്താക്കി ഫുഡ് എന്താക്കി
ഫുഡ് പിന്നെ ദോശ
ആഹ് നമ്മടെ ദേശീയ ഭക്ഷണാണല്ലോ
ആഹ് അധികംദോഷല്ലാത്തതാ
ങ്ങനെ ദോശ ഉണ്ടാക്കി നിങ്ങള അവിടെ
ഞാൻ പല വിധത്തി ഉണ്ടാക്കും പിന്നെ പച്ചരി കുതിർത്തിട്ട് സദാ ഇതിലണ്ടാക്കോ
അതെ ഞങ്ങള അവിടെ ദോശ അങ്ങനെല്ല
എങ്ങനെ
പച്ചരീല് നിങ്ങളുഴുന്ന് ചേർക്കുവോ
ഇല്ല
ആഹ് ഇവിടെ പച്ചരി അല്ലെങ്കിൽ അരച്ചിട്ട് പൊതുവേ കൊറവാട്ട നമ്മള് ഒന്നുല്ലേൽ പൊടിപ്പിച്ച് പൊടി വാങ്ങും എന്നിട്ട് അത് നമ്മള് വെള്ളം ചേർത്തിട്ട് ഇനി ഇപ്പൊ എക്സ്ട്രാ എന്തെങ്കിലും ചേർക്കുന്നവർക്ക് അങ്ങനെ ചേർക്കാ ജീരകക്കൊല്ല്യെ പിന്നെ ചെറിയുള്ളി അങ്ങനൊക്കെ ഇട്ട് മുട്ട ചേർത്ത്ണ്ടാക്കുന്നവര്ണ്ട്. പിന്നെ വെറുതെ ഞ ഇവ്ടെ വെറുതെ ആട്ടാ ഇവ്ടെ മക്കൾക്ക് മുട്ടന്റെ ടേസ്റ്റ് അങ്ങനൊന്നും ഇഷ്ടല്ല ദോശേല് ഇഷ്ടല്ല അപ്പൊ നമ്മള് അരിപ്പൊടിയില് ബാറ്ററാക്കി ലൂസാ താക്കീട്ട് അങ്ങനെ. പക്ഷെ അത് എന്ന് ഇണ്ടാക്കിയാലും മടു ക്കൂലാട്ടാ വേറെ ഫുഡ് ഒക്കെ മടുക്കുവല്ലോ? ഇത് മടുക്കൂല ആഹ ചോറ് സ ത്തിയാണ് പക്ഷെ നമ്മള് ഒര് ബിരിയാണി രണ്ടൂസം അടിപ്പിച്ച് വെച്ചാല് മൂന്നാമത്തെ ദിവസം മുതല് നമുക്ക് മടുക്കൂല്ലേ
ആഹ് പിന്നെ വെറുപ്പ് പിടിക്കും.
ആഹ് സത്യാണ് പക്ഷെ ഇത് ഒരു അത്ഭുതാണല്ലേ
ഉം. ഇപ്പ മ്മക്ക് മടുപ്പില്ല.
മടുപ്പില്ല ഉം ഉം. പിന്നെ ചെല ദിവസം ഒരു കാ കറിയാണ് വിഷയം കറി അങ്ങട്ട് ഇഷ്ടവൂല
ആഹ
അഹ അങ്ങനെയൊക്കെരു പ്രശ്ണണ്ട്
ആഹ് ആഹ് നാവിന് മുട്ടക്കറി ഉണ്ടാക്കും പിന്നെ കോഴിയാ പൊരേ
ണണ് അതും രണ്ടുസം അതും പ്രശ്നാണ് അപ്പൊ റി ആഹ് ഇന്ന് ഇതന്നെയാണോ ഇന്ന്തന്നെ ന്നോയ്ക്കും
എന്താ ഇണ്ടാക്കാന്ന് തോന്നൂ ല്ലേ
ആ അതൊരു കൺഫ്യൂഷ്നാണ്ലേ രാ രാവിൽ തന്നെ
ഉം എനിക്ക് കോ ടീനെ ഒരു ദോഷ ഉണ്ടാക്കിയാല് അ അറിയൂല്ല കല്ല്ന്നു വെരൂല്ല
അയ് ശരി ആഹ് ആഹ് ആഹ് അപ്പൊ ഇങ്ങ അപ്പൊ എന്താ അപ്പൊ ഇങ്ങനെ പച്ചരി വെള്ളത്തിരിട്ട് എന്നും ഉണ്ടാക്കെ
ആ അങ്ങനെ അയച്ചിട്ട്ണ്ടാക്ക
അയ്യ് ശെരി ഇവടെ ഞങ്ങള് എന്താണ് ചെലപ്പോ പൊടി തീർന്നൊക്കെ ചെലപ്പം പൊടി കൊണ്ടരാൻ മറ ക്കാലി പൊടിപ്പിച്ച പൊടി തീർന്നാൽ ഞങ്ങള അന്നതാക്കും പക്ഷെ ആ ദോശയ്ക്ക് പ്രത്യേക ടെസ്റ്റട്ടോ അഹ്‌ ഞാന് ശെരിക്ക് നമ്മക്ക് മനസ്സിലാവും ആ അരി പിന്നെ കുതിർത്തയല്ല ആ ഒരു ദോശി നമ്മൾ പൊടി ഉപയോഗിച്ചിണ്ടാക്കുന്ന രണ്ടും ടേസ്റ്റ് വെ അരച്ചേന് നല്ല ടേസ്റ്റ പക്ഷെ എനിക്കത് കാണുമ്പോരു ര ഭംഗി തോന്നൂല ഇങ്ങനെ നമ്മളെ ദോശാവുമ്പോ കൊറേ ഇങ്ങനെ ഇങ്ങനെ ഓട്ട ഓട്ടക്കെ ഉണ്ടാവും ഈ അരി പൊടിന്റെ പക്ഷേ അരിച്ചീനങ്ങനെ ഞാൻ കണ്ടിട്ടില്ലേട്ടോ ഞങ്ങള് ഇണ്ടാക്കുന്ന പ്രശ്നാണോ എന്ന് അറിയൂല
ആഹ് അരച്ചാ അങ്ങനെ ഉണ്ടാവൂല
അഹ് ശരി ആ പഷേ ടെസ്റ്റ് അതാ ക്ഷേ വ കൾക്ക് അയ് ഇഷ്ടല്ല മകൾക്ക് അങ്ങനെ ഓട്ട ഇങ്ങനെ കണ്ടുകാണ്ട് ഇരിക്കണം കൊറെ ഇങ്ങനെ ദോശന്നിറിമ്പതന്നെ നറയെ ഓ ഓട്ട ആയിട്ടാണല്ലോ
എന്നാമ്മാക്ക് വിട്ടംവക്ക് വേഗം നല്ല ഞെരിഞ്ഞതാവാണം
ആ അതെ അതെ അതൊരു മൂടിന ആ ആണെങ്കിൽഅങ്ങനെ രാവിലെ മദ്രസി പോവുമ്പോ ചെലപ്പോ ബേക്കറിന്നെങ്ങനെ ആക്കണ്ടല്ലോ വിചാ ഇസ്റ്റ് അങ്ങനെ കൊടുത്താല് ചെലപ്പ അങ്ങട്ട് ഇഷ്ടാവും പിന്നെ പറയു വേണ്ട റിയും
ആഹ്
ടൈമിന്റെ പ്രശ്നാണ് ഇവര് അയ്നീക്കലല്ലേ ഇപ്പ ഇന്ന് ആറേകാൽന ഞാൻ വിളിച്ചിരുന്നത് ആറര ആറമുക്കാൽന് പോണം അപ്പൊ എന്താണ് ഇവരറിം അഞ്ച് മിൻറ്റും കൂടി അഞ്ച് മിൻറ്റും കൂടി അപ്പം വീണ്ടും ഉറങ്ങും അപ്പ പിന്നെ ആദ്യം മുതൽ പിന്നെ വിളിക്കണം അപ്പൊ പിന്നിം പോവ പോവാനേരത് ഒന്നും കൂടി ഇങ്ങ് കിടക്കണം അതാ രസം
ആഹ് അതന്നെ ഹ് ഹ് അങ്ങനെ പരീക്ഷു ആയില്ലേ
ഉം ഉ ഉം ഇ ഇപ്പൊ എന്താണ് ആ ഇനിയിപ്പം ഇന്നലെ ഫുൾ നനഞ്ഞിട്ടാ വന്നത് മഴെയ്തിട്ട് കൊട കൊണ്ടയിട്ട് ഇവര് നനച്ചിട്ടട്ടോ വന്നിട്ടുള്ളത് ഇൻക്ക് തോന്ന്ണ് ഇവര് ചെലപ്പം നനഞ്ഞതായിരിക്കും ഫുള്ള് നനഞ്ഞിട്ടുണ്ട് ബാഗൊക്കെ ആകെ നനഞ്ഞി ഒരു വൈ കൈട്ടിണ്
ആഹ് ഞാൻന്റെ മോന്ക്ക് ഇ പ്രാവിശ്യം ഒരു കൊട വാങ്ങി കൊടുത്തേ
ആഹ് ആഹ്
പിന്നെ വെള്ളൊക്കെ ചിട്ട് നല്ല കുടയാ അഞ്ഞൂർർപ്യ അതിനു വില പക്ഷെ അത് രണ്ടേസം കൊണ്ട ആ കുഞ്ഞ പൊട്ടിച്ച്
അതാണ് ഞാനത് കൊട വ അത് എന്താണ് ചെറിയ ആൾക്ക് കൊട വാങ്ങീല ന്ന അ ഇൻക്കറിയാന് പരിപ്പളക്ക്ണ ആളാണ് ഏ പിന്നെ കഴിഞ്ഞ വർഷം ഇതേപോലെ കൊട വാങ്ങി അന്നൊക്കെ ഇതാണ് അറിയുമ്പോ നമ്മളരു നല്ല രസ ഡിസൈൻ കൊട എറങ്ങീലെ അന്ന അതേനി ട്രെൻഡ ആയിട്ട് നിന്നീന്നേ കഴിഞ്ഞ വർ അയ്ന്റെ മുന്നത്തെ വർഷം രണ്ടും സ് ങ്ങണ്ട് കൊണ്ടോയിട്ട് കൊട ഫുള്ള് അതങ്ങണ്ട് എ ല്ല വി ഇത് ഒടിഞ്ഞ് അതിന്റെ കമ്പി അ ഞങ്ങള് അവിടെ കൊണ്ട പോയി കാണിച്ചു കൊടുത്തു റിപ്പയർ ചെയ്യുന്നു അപ്പോ അവരറിഞ് ഈ വില്ല് ഞങ്ങക്ക് ശരിയാക്കാം പറ്റൂലാന്ന് ആ റോഡ്സൈഡി തന്നെ അത് ചു മടക്കി ആ പൊന്തേല അടെ വെച്ചട്ട് പോന്നു കാരണം നല്ല ക്ലോത്ത് ഒക്കെ നൽ ഒരു കൊഴ് പുലവില്ല് ഫുള്ള് ഒടിഞ് അത്ങ്ങനെ നുർ നുർക്കയ്ക്ക ഫുള്ള്
അതന്നെ ഞാനു ങ്ങനെ ഒന്നാമത്തഷ്ണം വെച്ചോക്കി ക്ഷെ ഓല് പറ നന്നാവൂല്ലന്ന്
ഇല്ല ന്നിട്ട് ഞാനാ കടക്കാരോട് പറഞ്ഞ് ഞാൻ തിരിച്ച് കൊണ്ടരാ ത് ഞാനായതോണ്ടാട്ട വേറെ ആളുകൾ വാങ്ങിയ മൂന്നിന്റെ അന്ന് ഒ ഒരു ഒരാൾത് തുറന്നതാണ് തുറന്ന എന്ന് കെട്ടി കടൽ കെട്ടി കൂട്ടിയിരുന്നന്ന് ആർക്ക അറിയാം നമുക്ക് സങ്കടം വന്നു കാരണം അന്ന അത്രയും വെല അന്ന് അതിന് മുന്നൂറ്റി അറുവത്തി ക്കെ അത്ര ഉണ്ടായിരുന്നുള്ളൂ പ്പ അതിൽ കുറെ ട്ടി ണ്ട് തോന്നണ് അപ്പപ്പോ കണ്ടറിഞ്ഞിട്ട് സാധാ കൊട വാങ്ങി നമ്മള് യൂസ് ചെയ്യൂലെ വല്യോര് യൂസ് ചെയ്യണ കൊടയും വാങ്ങി ഒരാൾക്ക് കോട്ടും വാങ്ങി. അതാ കോട്ടൊക്കെടാള്ള മടി
ആ ഭയങ്കര മടിയാ
കൊടന്നെ മതി പശ് ഞങ്ങ്ക്ക്‌ വീട് പൊഴന്റെട് ത്താട്ടാ തൊട്ട മുന്നില് പോഴ പ്പോ അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോ കാറ്റുണ്ടാവും നല്ല കാറ്റുണ്ടാവും അപ്പൊ നമ്മൾ കാറ്റിന്റെ ഡയറക്ഷൻനിൽക്ക് മറച്ച് പിടി ക്കൺ കൊട ഇല്ലെങ്കിൽ കുട പോവും വില്ലൊടിയും കൊടെ മറിയും അപ്പൊ കൊട അങ്ങനെയാണ് കൊട ആക്കി എന്താക്കിയത് അ ആന്ന് കോട്ട് കഴിഞ്ഞൊല്ലം കോട്ടേര്ന്ന് പിന്നെ എര്ച്ചീ നമ്മുക്ക് നമ്മെ പൈസ കൊല്ലം കൊല്ലം ഇങ്ങനെ കൊടിയ ബാഗ് വാങ്ങാൻ പറ്റൂലല്ലോ
അതന്നെ നമുക്ക് സങ്കടാവും ഉപയോഗിച്ചിട്ടൊക്കെണെങ്കില്
ആട് കൂടുണ്ട്
ആ ഉപയോഗിച്ച്ക്ക്ആണെ സങ്കട ഇല്ല ഇതിപ്പോ ഉയോഗിക്കാണ്ട് അങ്ങനെയായി
ആ ഇനിയിപ്പോ വാങ്ങിയ ബാഗ് മൂത്ത മോള് വാശി പിടിച്ച വാങ്ങിയ ബാഗ് ആണ് ആ ഇപ്പതെ ട്രെൻ് ണ്ടല്ലോ എന്താണ് കൊറിയൻ കൊറിയൻ ബേഗോ എന്തോ പറഞ്ഞിട്ട് നല്ല റേറ്റ് ഉണ്ടല്ലോ ഞ്ഞി ഇവളാണെങ്കി അത് ഓൺലൈനിൽ കുറവാണ് റേറ്റ് ഓൺലൈനിൽ അറുന്നൂറ്റി തൊൂറ്റമ്പന് കിട്ടണ്ട് നമ്മള് കടേന്ന് എണ്ണൂറ്റിതൊണ്ണൂറ്റൊമ്പിനാ വാങ്ങിയത് ഞാൻ വാങ്ങുമ്പോ കു കുട്ടിനോട് പറഞ് മോളേത് നമുക്ക് ശരിയാവില്ല കാരണം മഴക്കാലാണ് വരുന്നത് അതാകെ നാശാവുന്ന് അതാണെങ്കി ലൈറ്റ് എല്ലോ ഏൽ പക്ഷെ കാണാൻ നല്ല ഭംഗിണ്ട് ഇപ്പ തന്നെ ഇപ്പതാ ഒന്നാക് ഞാൻ പറഞ്ഞ നനച്ചിട്ട് തൂക്കിട്ടിട്ടുണ്ട് അവൾക്ക്ന്നെ പേടിയ്ക്ക്ണ് കാരണം എന്താ ബസ്സിലൊക്കെ പോണതല്ലേ ഹൈസ്കൂളിലല്ലേ അപ്പ ആളുകളൊക്കെ ശ്രദ്ധിക്കും എന്താപ്പൊ ബാഗിന്റെ അവസ്ഥ ഇനിപ്പോ ഒരു കൊല്ല അതെയ്റ്റ് പോകുന്നു എനിക്ക് തോന്നുന്നില്ല ട്ടാ അത്രയ്ക്ക് ഇങ്ങട്ട് ഇങ്ങനെ കറുപ്പ് കുത്ത് വീണിട്ടുണ്ട് ആ നമ്മള്
ഉം
ഈ ബാഗ് കയ്യിലിട്ന്ന ഭാഗക്കെ ഉം ഞാൻ പറഞ്ഞീണ്ട് ഒരു കൊല്ലത്ത് രണ്ട് കൊല്ലത്ത് ന്ന് പറഞ് വാങ്ങിയ ബാഗ ഞാൻ അപ്പളും പർഞ്ഞിട്ടുണ്ട് ബ്ലക്ക് എട്ത്താ മതിട്ടാ നമുക്കത് ശരിയാവല്ല കാരണം ക്ലാസ്സിലൊന്നും ഒരു വെള്ളം മഴവും വെള്ളമൊക്കെ ആയിട്ട് ഉം അതന്നെ ന്നെടുത്തതാണ് ഇപ്പൊ നല്ല രസം കാണാൻ എന്തായാലനിയിപ്പ ഇന്ന അതി ഇരുന്ന് വെളുപ്പിക്കല പണി
ആ അതേപോലെ യൂണിഫോമ ഒക്കെ എന്താ റേറ്റില തയ്ക്കുന്നതിനൊക്കെ
ആ ണ്ട് ണ്ട് ണ്ട് ഇബടി ആ റയ്റ്റ്ണ്ട് പിന്നെ അവളാണെങ്കി ഇ പ്രാവശ്യം കായി ട്ടിന് നിന്നിട്ട്ണ്ട് സ്കൗട്ട ആൻ ഗൈഡ് ഇല്ലേ അയ്ന്റെ ഗൈഡ് പെൺകുട്ടികൾക്ക് ഗൈഡ് ആണല്ലോ ഇനിയിപ്പ അതിന്റെ യൂണിഫോം റെഡിമെയ്ഡ് വാങ്ങണം
ആ
യൂണിഫോമനെ ഒരു സംഖ്യ രണ്ടായിരം രൂപായി കാരണം എട്ടാം ക്ലാസ് മുതൽ നമുക്ക് ഗവൺമെന്റ് സ്കൂള് ഫ്രീ ഇല്ലല്ലോ
ആഹ ആ
അപ്പൊ ഞങ്ങത് തട്ടിക്കൂട്ടി സ്റ്റിച്ച് ചെയ്ത് പിന്നെ നല്ല റ എന്നാ ഒരു ഒരു ക്വാളിറ്റി ഇല്ല ഒരു തുണിയുംല്ല ടോപ്പ ഒക്കെ ഒരു ചിങ്ങനക്കറയാാ പോവല
ആഏ ഒരു വർഷം തന്നെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ
ആ ഒരു വർഷംതന്നെ പോളൂ അവര അറിയും മൂന്ന് വർഷം ഉപയോഗിക്ക കുറ റേറ്റ് ഉണ്ടെങ്ക എന്താന്ന്െച്ചാൽ മൂന്ന് വർഷ ഒന്നും പോകില്ല കേട്ട അവർക്ക് ഇങ്ങനെ പുതി പുതിയ കുട്ടികളത് മാറും യൂണിഫോം എട്ടിന് പുതിയത് വരും പിന്നെ അടു അത്ത വർഷം വര കുട്ടികൾക്ക് മാറും അങ്ങനെയാണ് അപ്പൊ യൂണഫോം വെച്ചിട്ടണ്ടങ്ക ആ ഐഡന്റിഫൈ ചെയ്യുക
ആ
എന്നാ ശരിട്ടാ ഞാൻ വിളിക്കാട്ടാ പിന്നെ
ആഹ ആയിക്കട്ടെ ആയിക്കട്ടെ